ഹലോ ആ കേക്ക്ന്ന് കേക്ക്ന്ന് ഫുഡ് ഒക്കെ കഴിച്ചോ
ഓ ഫുഡൊക്കെ കഴിഞ്ഞു ഉച്ചക്കേത്തേ ഓരോന്ന് പഠിക്കുവല്ല ജോലി ചെയ്യായിരുന്നു ഇപ്പ തൽക്കാലം ജോലി നിർത്തിയിട്ടാ ഉള്ളത്
ആ ആ ആ ആഹ്
ഉം
എന്തായിരുന്നു വർക്ക് ചെയ്തോണ്ടിരുന്നെ
ഞാൻ ഗ്രാഫിക് ഡിസൈനിങ്
ആ ആഹ് ആഹ് ആ ഞാനും സിവില് കഴിഞ്ഞതാ
ഓ
പിന്നെ ആ ഒരു ഫീൽഡിനകത്തോട്ട് തിരിഞ്ഞു നോക്കാനേ പോയിട്ടില്ല ഫാമിലി ഒക്കെ ആയപ്പോഴത്തേക്ക് ഉം
ഒരുപാടായോ കല്യാണം കഴിഞ്ഞിട്ട്
കഴിഞ്ഞിട്ടിപ്പോ പതിനാല് വർഷായി
ഓ ആഹാ
പിന്നെ ആ ഒരു ഫീൽഡിലോട്ട് പിന്നെ പോയിട്ടേ ഇല്ല കാര്യംന്ന് വെച്ചാ പിന്നെ അത് കഴിഞ്ഞപ്പോ മ്യാരേ ഏജ് കഴിഞ്ഞപ്പോഴത്തേക്ക് പ്രെഗ്നന്റ് ആയി പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് മോനായി പിന്നെ അയാളുടെ പിറക്കെ അങ്ങനെ അങ്ങനെയക്കെയങ്ങ് പോയപ്പോഴത്തേക്ക് പിന്നെ നമുക്ക് ആ ആ ഒരു ഫീൽഡിനകത്തോട്ട് പോകനൊരു അവസരം തന്നില്ല
സ്വാഭാവികം നമുക്ക് പിന്നെ
സ്വാഭാവികംന്ന് വെച്ചാ നമ്മള് മാത്ര അല്ല തിരക്ക് മാത്രവല്ല നമ്മൾ മാത്രം വിചാരിച്ചിട്ട് കാര്യയില്ല നമ്മുടെ കൂടൊള്ളവരും പാർട്ട്ണറും എല്ലാരും കൂടെ ചിന്തിക്കേണ്ടേ അത്
അത് ശരിയ സപ്പോർട്ടുണ്ട് അതെ സപ്പോർട്ട് ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റ് ഇല്ല
ആ അതാ പറ്റി പോയത്
പറഞ്ഞിട്ടുണ്ടായിരുന്നോ ഇങ്ങനെ വർക്ക് ചെയ്യണംന്ന്
വർക്ക് ചെയ്യാം വിടാം എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു കഴിഞ്ഞത് പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേ ക്ക് പുള്ളിക്ക് പിന്നെ താല്പര്യം ഇല്ലന്ന് പറഞ്ഞു പിന്നെ പുള്ളിയുടെ മദറിനും വയ്യ തൊക്കൊയിരുന്നു അപ്പൊ അതൊക്കെ വെച്ചിട്ട് പിന്നെ നമ്മളെ അങ്ങോട്ട് ആ ഒരു ഫീൽഡിലോട്ട് വിടാൻ താല്പര്യപ്പെട്ടില്ല പിന്നെ നമ്മള ആ ഒരു രീതിയോടും കൂടി നമ്മള അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തങ് പോയി
ഓ അനെ അത് ശരിയാണ് നമുക്ക് സപ്പോർട്ട് ഉണ്ടെങ്കില അല്ലേ എന്തും ചെയ്യാൻ പറ്റ
ചെയ്യാൻ പറ്റത്തുള്ളൂന്നാന്നന്ന
ശ
പിന്നെ ഇപ്പ നമ്മള് മാക്സിമം ഇപ്പ നമ്മള് മാക് ക്സിമം ആൾക്കാരു അടുത്ത് പറയുന്നുണ്ട് എന്തവാന്ന് വെച്ചാ നിങ്ങള് എന്തെങ്കിലും ഒരു നിലൽെ തീട്ടെ കല്യാണത്തെ കുറിച്ച ആായാലും ചിന്തിക്കാം
അതെ അത് ഉള്ള കാര്യാണ് കാരണം എത്ര തന്നെ പറഞ്ഞു കഴിഞ്ഞാലും ഒരു ജോലി അത് മസ്റ്റാ
ജോലി മാത്രല്ല നമ്മക്ക് ഒക്കെ നമ്മുടേതായിട്ടൊരു സ്വന്തമായിട്ടൊരു പത്ത് രൂപ നമ്മുടെ കയ്യിൽാന നമുക്കത് എപ്പോടാലും ഒരു പ്രൗട്ടാതെ
അതെ സത്യം നമുക്ക് ആരുടുത്തും നമുക്ക് ഒന്നല്ല നമ്മള് വീട്ടിലൊരു പത്ത്റുപ്യ കൊടുക്കേണ്ടിക്ക് കൂടെ
ആഹ ചോദിക്കണ്ട മേടിക്കണ്ട ആവശ്യല്ല ഇത് നമ്മക്ക് മാതാപിതാക്കൾക്ക്ായ ഒരു പത്ത് രൂപ കൊടുക്കണണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ കൈ നട്ടണം
അതെ അതെ ഞൻ അല്ലെങ്കിലും എനിക്ക് എന്നോടാദ്യം എല്ലാരും പറഞ്ഞതാണ് ജോലി മസ്റ്റ് ആാണ്ന്ന് പിന്നെ എനിക്ക് വർക്ക് പഠിപ്പ് കഴിഞ്ഞ അവിടെന്നെ ജോലി കിട്ടി
ഉ
ഇപ്പൊ പിന്നെ ഹെൽത്ത് ഇഷ്യൂ ഉണ്ട് സോ വേണ്ടി വന്നു വർക്ക് ചെയ്യുന്ന അവിടെ എനിക്ക് പ്രിന്ററിന്റെ പൗ ഡറിന്റെ ക്കെ ഇത് വന്നിട്ട് അലർജി ഇഷ്യു ആയി ഉ അപ്പൊ ആദ്യൊന്നും കൊഴപ്പില്ലായിരുന്നു ഇപ്പോൊ ഭയങ്കര ബുദ്ധിമുട്ട് രാത്രിയാവുമ്പോ ഭയങ്കര ചുമ ശ്വാസം മുട്ടല് അപ്പൊ കാണിച്ചപ്പോ ഡോക്ടറ ഇങ്ങനെ നമ്മൾ ചോദിക്കല്ലോ എന്താണ് എന്താ ചെയ്യുന്നത് അപ്പൊ അങ്ങനെ ചോദിച്ചു വന്ന സമയത്ത് വർക്ക് ഇങ്ങനെയാണ് ഇത് ഇന്ന ഇതാാണ് എന്നൊക്കെ പറഞ്ഞ പറഞ്ഞു മേബി ഇത് കൊണ്ടവാം അപ്പം അങ്ങനെയുള്ള കാര്യത്തിന്ന് കൊറച്ചൊന്ന് വിട്ടു നിിക്കണം അല്ലാതെ ഇത് പോവത്തില്ല പിന്നേും ജാസ്തിയാവുംും
ആ അല്ലടാ ഇപ്പൊ ഒരുപാട് ആൾക്കാർ അലജുര പ്രശ്നങ്ങള് തന്നെയുണ്ട് എ ഫുഡ ന്നെ ഒരുവിധം ഫുഡൊന്നും എനിക്ക് പറ്റത്തില്ല ഈ പാല് പ്പാല തുടങ്ങിയിട്ടുള്ള സാധനങ്ങൾ ഒന്നും പറ്റത്തില്ല
എന്റെ അമ്മക്കാ പ്രശ്നണ്ട് അമ്മക്ക് ഈ കൊഞ്ച് ഞണ്ട് ഇങ്ങനെ തോടുള്ള ഫുഡ ഒന്നും പറ്റത്തില്ല
ഞണ്ട് ബീഫ് അങ്ങനത്തെത്ക്ഷം ചിലർക്കുണ്ട് പക്ഷെ അതിനകത്തൊന്നും എനിക്ക് ഇതേ വരെ തുടങ്ങിയിട്ടില്ല എനിക്ക് പാല് പാലട പക്ഷെ തൈര് പ്രശ്നമില്ല
ആഹ്ഹാ
അത്, കഴിച്ചു കഴിഞ്ഞാ, രാത്രി, ആകുമ്പോഴത്തേക്ക് രാത്രിയന്നല്ല, അത്, കഴിച്ചരു, അഞ്ച്, മിനിറ്റ്, കഴിയുമ്പഴത്ത ഇങ്ങോട്ട്, തുമ്മലടങ്ങ, പിന്നെ, രാത്രി ആവുമ്പോഴത്തേക്കും ഇങ്ങോട്ട് ചൊമയും, ഞാൻ, പിന്നെ ഇംഗ്ലീഷ് മര്ന്ന് കഴിച്ച് കഴിച്ചഴിഞ്ഞാൽ എന്തുവാ ഈ അലർജിയുടെ ടാബ്ലറ്റ് റ്റ് കഴിച്ചാ ഉറക്കവാ അങ്ങ് ഫുൾ ടൈമങ്ങ്.
ഭയങ്കര ക്ഷീണായിരിക്കു, അതെ.
ആയുർവേദൊന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പഴത്തേക്ക് ഒന്ന് കൊറഞ്ഞപ്പഴത്തേക്കാ പിന്നെ എനിക്ക് ചെറിയൊരു പനി കണക്ക് വന്നിട്ട് വീണ്ടും ഈ ബുദ്ധിമുട്ട് വീണ്ടു അങ്ങ് തൊടങ്ങി.
പക്ഷെങ്കില് ഇപ്പൊ ഇപ്പൊ എനിക്കിങ്ങനെ വന്ന സമയത്ത് ഒരുപാട് പേര് ഹോമിയോ റെക്കമെന്റ് ചെയ്തിട്ട് ണ്ടായിര്ന്ന്. ഹോമിയോ കൊറച്ച് ടൈമെട്ത്താലും കംപ്ലീറ്റായിട്ട്
എന്നോടും പറഞ്ഞ്. ഞാൻ ഹോമിയോയും നോക്കിയതാ. അന്നേരം ഈ കൂടി നിന്ന സമയത്താ ഈ ഹോമിയോല് പോയതെ. അപ്പൊ അതങ്ങോട്ട് ഏ റ്റില്ലെനിക്ക്.
ഓഹ്
അതോടും കൂടി ഹോമിയോ സ്റ്റോപ്പ് ചെയ്ത് പിന്നെ ഇംഗ്ലീഷ് മര്ന്ന് സ്റ്റാ
എനിക്കീ പറഞ്ഞ പോലെ തന്നെ ഞാൻ മര്ന്നെട്ത്തിട്ടൊന്നു എനിക്ക് വല്യ വ്യത്യാസൊന്നുല്ല. മര്ന്നെടുക്കും കണ്ടിന്യൂസ് ചൊമയ്ണ്ടാവും പിന്നെയും എനിക്ക് എനിക്ക് ഞാനെത്ര മരുന്ന് കുടിച്ചുന്ന് എനിക്കന്നെ അറിയത്തില്ല. പിന്നെ ഇപ്പഴാണ് ഒന്ന് സെറ്റായത്. അപ്പം എനിക്കും തോന്നി ഇത് തന്നെ ആയിരിക്കും ഇഷ്യു.
ആഹ് അല്ല നമ്മളത് ഡോക്ടേഴ്സും പറയ്ന്നത് അതിൽ നിന്നും നമ്മള് മാക്സിമം വിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാ അവരും പറയുന്നത്.
ഉം അതെ. പിന്നെ എനിക്ക് ആദ്യൊന്നും ആ പ്രശ്നണ്ടായിര്ന്നില്ല. പിന്നെ ഇപ്പെന്നോട് എന്റെ വീട്ടിന്നന്നെ പറയും കൊറോണന്റെ ഇഞ്ചക്ഷൻ എട്ത്തതാണ് ഏറ്റവും വലിയ പ്രശ്നംന്ന്.
അത് പക്ഷെ ഞങ്ങക്കൊക്കെ രണ്ട് പ്രാവശ്യം കോവിഡ് വന്നിട്ടുണ്ട്. അതിന്ശേഷം ഇത്രയും നമക്ക് ബുദ്ധിമുട്ടായത് മദർ ഇൻ ലോ തന്നെ കോവിഡ് വന്നിട്ടായിരുന്നു മരിച്ചത്.
ആഹാ
ഈ നമ്മടെ ഈ ഡെൽറ്റായുടെ വകഫേദം. ആ ഒരു ടൈമിലായിരുന്നു ഞങ്ങക്കൊക്കെ വന്നത്. വന്നിട്ട് എന്റെ മോക്കാന്നെന്നുണ്ടെങ്കി ഞങ്ങക്കെല്ലാർക്കും പത്ത് അന്നേരം മദർ ഇൻ ലോ മരിച്ചപ്പഴത്തേക്ക് ഇവിടെ കൊണ്ട് വരാൻ പറ്റത്തില്ലാര്ന്ന്. ആംബുലൻസീന്ന് കൊണ്ട് വന്ന് നേരെ കൊണ്ടുപോയങ്ങ് അടക്കിയതും. അപ്പഴ് ഇവിടെ ആര്ക്കും കേറാൻ പറ്റത്തില്ല കാര്യംന്ന് വെച്ചാ ഞങ്ങക്കൊക്കെ പത്ത് ദിവസം ആയപ്പഴത്തേക്ക് നെഗറ്റീവ് ആയി. എനിക്ക് എളയ ഒരു മോളുണ്ട്. അയാക്ക് പിന്നെ പതിമൂന്നായിട്ട് നെഗറ്റീവായി ല്ല. അതുകൊണ്ടിട്ട് ആരെയും വീട്ടിന്റെ ഫാഗത്തോട്ട് പോലും വരാൻ സമ്മതിക്കത്തില്ല. അന്നൊക്കെ ഹെൽപ് ത്തീന്നൊക്കെ നമ്മക്കിവിടെ അന്വേഷണത്തിനും കാര്യങ്ങക്കു ഒക്കെ വരുവല്ലേ.
അതെ വരുവായിരുന്നു.
ആഹ് അത്കൊണ്ടിട്ട് ഒന്നും പറ്റത്തില്ലായിരുന്നു. അതൊക്കെയൊരു വല്ലാത്തൊരു സാഹചര്യവായിരുന്നു ഈ കോവിഡ് എന്നൊക്കെ പറയുന്നത്.
അയ്യോ അതെ. എനിക്കോ ഇപ്പറഞ്ഞ പോലെ ആരിക്കും വീട്ട്ന്ന് പൊറത്തിറങ്ങാനും പറ്റത്തില്ലാ ഒരുപാട് ബുദ്ധിമുട്ടിപ്പോയി. പിന്നെ എന്റച്ഛനും വയ്യാത്തതാ. സ്ട്രോക്കൊക്കെ വന്നിട്ട്. അപ്പൊ പിന്നേ ഇവിടെ ആൾക്കാര് വര്ന്നതും ബുദ്ധിമുട്ടാണ്. നമ്മള് പൊറത്ത് പോയാലും നമ്മളാലൊരു ബുദ്ധിമുട്ട് അവരിക്ക് ഇണ്ടാവറ്തല്ലോ?
വേറൊരുതാന്ന്
അപ്പൊ പിന്നെ ഇവിടെ ആർക്കും കോവിഡ് വന്നിട്ടില്ല. പനി അങ്ങൻത്തെ ഒരു പ്രശ്നോം ഇണ്ടായിര്ന്നില്ല പക്ഷെ ഇൻ കേസ് വരണ്ട കാരണം ആ ടൈമില് ഗൾഫ്ന്ന് ഇവിടെ ചുറ്റ്പാട് മുസ്ലിംസ് കുറച്ച്
മുസ് ആഹ് ആഹ്
അപ്പോ ഗൾഫ്ന്നൊക്കെ ആള് നാട്ടില് വന്ന് എല്ലാരും ക്വാറന്റൈന് അതുകൊണ്ട തന്നെ ഈ ഏരിയ കുറച്ചൊന്ന്.
ആ സൈലന്റ് ആ സ്ട്രിക്..... ട്ടായിട്ട് കാണുന്നു ഇവിടെ പിന്നെ എന്തുവാന്ന് വെച്ചാ കടണ്ടായിരുന്ട്ടോ. അപ്പഴ് പിന്നെ ഇവിടെ ഫാദറിൻലോയൊക്കെ..... പോയിട്ട് മ്മൾ എത്ര പറഞ്ഞ ചില മനുഷ്യന്മാരുണ്ട് നമ്മൾ
സീരിയസ്നെസ്സ് മനസ്സിലാവില്ല.
ആ
ഉ ആഹാ.
പിന്നെ ഇങ്ങനെ ഓരോരുത്തർക്ക് ഓരോരുത്തർക്കായി ആയി ആയി ലാസ്റ്റ്
ഓ
എല്ലാവർക്കും പോസിറ്റീവ്. അതുകൊണ്ടിട്ട് പിന്നെ എങ്ങോട്ടും മാറാൻ പറ്റത്തില്ല പിന്നെ മതല്ല പിന്നെ അയ്
ഓ
അങ്ങ് പോയി നേരത്തെ ഹസ്ബൻറും പൊറത്തായിര്ന്ന്.
ഓ
ട്ടാ പിന്നെ അല്ലാകെ ചെയ്തത്.
ആഹാ അപ്പൊ അതുകൊണ്ടാണ് കൊറോണന്റെ ഇഞ്ചക്ഷൻ രണ്ട് ഇഞ്ചക്ഷൻ എടുത്തിന് ബൂസ്റ്റർ ഡോസ് എടുത്തിട്ടില്ല, ബാക്കി രണ്ടും എടുത്തിട്ടുണ്ടായിരുന്നു. അത് മസ്റ്റ് ആയിരുന്നു. രണ്ടെണ്ണം മസ്റ്റ് ആയിട്ട എടുക്കണം അല്ലാതെ ആ ടൈമില് എവിടെെങ്കിലും പോണ്ടിങ്കും നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് കാണിച്ചു കൊടുക്കണല്ലോ.
ഈ അല്ല അന്ന് പറയുന്ന ബാങ്കുകളിൽ കയറണമെങ്കിൽ നമ്മള് ബസ്സിൽ കയറണമെങ്കിൽ.... ഒക്കെ ഈ സർട്ടിഫിക്കറ്റ് വേണോ
സർട്ടിഫിക്കറ്റ് അതെ. അതുകൊണ്ടും കൂടി പിന്നെ ഇവർക്ക് രണ്ടുപേർക്കും ആ ഒരു ടെൻഷനും എല്ലാരും പേടിപ്പിച്ച് വെക്കുവല്ലോ നമ്മളെ.
നമ്മള് മാത്ര കാര്യങ്ങള് നമ്മള് നോക്കിട്ട് കാര്യല്ല നമ്മുടെ വീട്ടിലുള്ള മു മുതിർന്ന ആൾക്കാരുടെ കാര്യങ്ങളും കൂടെ നമ്മൾ നോക്കിയിട്ടേ ആ ഒരു പ്രയോജനം ഉണ്ടാവത്തുള്ളൂ.
അതാ അതുകൊണ്ട് ഞാൻ നിർബന്ധിച്ചിട്ടാ ഇവരെ രണ്ടുപേരും കൊണ്ട് ഇഞ്ചെക്ഷൻ എടുപ്പിച്ച് ഇവർക്ക് വല്യ താൽ...... താല്പര്യൊന്നുല്ലായിരുന്ന് അപ്പൊ എടുത്ത കഴിഞ്ഞതിന് ശേഷം എല്ലാർക്കും ഈ പ്രതിരോധ ശേഷി അങ്ങ് കുറഞ്ഞ് കിട്ടി.
കുറഞ്ഞ ആ അല്ലപ്പ നമുക്കൊക്കെ ആയാൽ തന്നെ പെ പെട്ടെന്ന് പെട്ടെന്ന് അസുഖങ്ങളൊക്കെ പെട്ടെന്ന് നമ്മുക്കൊക്കെ വരുന്നുണ്ട്.
വരുന്നുണ്ട് എനിക്കെല്ലാം ആദ്യൊന്നും അങ്ങനെ പനിക്കന്ന് എന്ന്വെച്ചാ കൊല്ലത്തി ഒരിക്കല ങ്ങാനും പനിച്ചാലേ ഉള്ളൂ പക്ഷെ എനിക്കിപ്പങ്ങനെയാന്ന് വെച്ച കഴിഞ്ഞാല് മാസത്തിലൊക്കെയാ പനി വരന്ന് ഓരോ മാസം കഴിയുമ്പം പനിയൊക്കെയ.
പ്രശ്നള്ളവർക്കൊക്കെ വ കേട്ടാ അങ്ങനെ.
ഉം അതാ എനിക്ക് അലർജിന്റെ. പ്രശ്നം ഇപ്പഴാ സ്റ്റാർട്ട് യ്തത്
ആ ആ പ്രതിരോധ ശേഷി കുറവായിരിക്കും ഈ പറയുന്നെച്ചാ പ്രതിരോധ ശേ ശേഷി കുറവുള്ളവർക്കായി ഈ അലർജിയുടെ പ്രശ്നം തന്നെ ഉള്ളേന്നാ പറയുന്നത്
അതെ അതെ അയ്യോ ഭയങ്കര ബുദ്ധിമുട്ടാ ശ്വാസമൊക്കെ രാത്രി ഒന്നും ഉറക്കം വരെ ഇണ്ടാവില്ല ചുമയും ശ്വാസം മുട്ടലും ഒക്കെ ആയിട്ട് അത് കിടക്കുന്ന വരെ ഒരു പ്രശ് പ്രശ്നം ഒണ്ടാവില്ലേ കെടന്നു കഴിഞ്ഞാ എവിടുന്നാന്ന് അറിയില്ല ചൊമ വരുന്നത് ചൊമച്ചു ചൊമച്ചു പിന്നെ ശ്വാസം കിട്ടാതായി വൊമിറ്റിംഗ് ടെൻഡൻസി വന്നു
ഇൻഹേലർ എങ്ങാണം ഉപയോഗിക്കുന്നുണ്ടോ
ഇല്ല ഇല്ല ഞാൻ അതൊന്നും യൂസ് ചെയ്തില്ല കാരണം അത് നമ്മള് യൂസ് ചെയ്ത് തൊടങ്ങിയാ പിന്നെ കണ്ടിന്യൂസ്- യൂസ് ചെയ്യേണ്ടി വരും
അല്ല ഈ മെഡിസിൻ കഴിക്കുന്നതിനേക്കാഴിലും നല്ലത് ഡോക്ടേഴ്സ് പറയുന്നത് ഇൻഹേലർ ഉപയോഗിക്കാനെന്നാ അത് അത്രയും ഒരിത് വരത്തില്ല നമുക്ക് ഇൻഹേലർ
പക്ഷെ എന്നോട് അയാള് പറഞ്ഞത് ഇങ്ങനെയാരുന്നു. ഞാൻ ചോയിച്ചിട്ടും ഇല്ല. ആഹ് ഇങ്ങനെ ഹെവി ആയിട്ട് വന്നിട്ടുണ്ടെങ്കില്- ഇൻഹേലർ യൂസ് ചെയ്യേണ്ടി വരും പക്ഷേങ്കില് നമ്മളെ സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞാ പിന്നെ നമുക്കത് ഇല്ലാതെ പറ്റത്തില്ലാ
ആഹ് അതുള്ളതാ
അതുകൊണ്ട് പിന്നെ ഞാൻ അത്രേ എനിക്ക് ആ ടൈമിൽ ഇൻഹെയിലർ അല്ലാതെ വേറെ ഒരു കുറച്ച് കുട്ടിയൊരു ബോട്ടിലിനുള്ള ഒരു സ്പ്രേ പോലത്തൊരു സംഭവം തന്നാരുന്നു
നേസൽ സ്പ്രേയാന്നോ മൂക്കിലടിക്കുന്ന
അത് തന്നേ
ആഹ് ആഹ്
അപ്പൊ അത് യൂസ് ചെയ്തിട്ട് വലിയ എഫക്റ്റ് ഉണ്ടോന്ന് ചോയിച്ച് കഴിഞ്ഞാ ഇല്ല പക്ഷെ എന്നാലും എന്തൊക്കെയോ ഒരു ഡിഫറൻസ് ആ ടൈമില് തോന്നിയിട്ടുണ്ടാരുന്നു
ആഹ്
ഉം പിന്നെ ആഹ്